ഹലോ
ആ കേക്കാവോ
ആ കേക്കാം
ആ ഇപ്പൊ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചാ ഒന്നും കേ ക്കത്തില്ലെന്നേ
ആ ന്ന് റേയ്ഞ്ചിന്റെ പ്രശ്നാ
ആ നെറ്റ് വർക്കിന്റെ പ്രശ്നാണ് ഞാനും ഓർത്തേ പിന്നെ മാ കാറ്റ് മഴയൊക്കെയല്ലേ
ആ കാറ്റ് മഴ ഇന്നലെ ഇവിടെ വെയ്ല്ണ്ടായിരുന്ന്
ആ ഇവിടെ ഇപ്പം ന്നാ മൂന്നാല് ദിവസായിട്ട് വെയ്ല് ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ വൈകുന്നേരായപ്പത്തൊട്ട് മഴ പെയ്യാൻ തോട
ആഹ് ഇന്നലെ ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു ഇന്ന് മഴയായിരുന്നു
ആഹ് വെയ്ലക്കാവുമ്പം തുണിയൊക്കെ പറകിട്ടൊണക് കലോപം
ആഹ് ആഹ്
ഉം മക്കള ആഹ് ചായകുടിയൊക്കെയ്ഞ്ഞു ചായകുടിയൊകെ കയ്ഞ്ഞ് കൊർച്ച് നേരൊന്ന് ഒരിടത്തിരുന്നു നി പ്പൊ തൊടങ്ങിക്കഴിഞ്ഞാ രാത്രി കിടക് ടം വരെ പണിയല്ലേ
ഉം വൈകിട്ടത്തേക്കെല്ലാം ഉണ്ടാക്
ഇല്ല വൈന്നേരം രാവിലെ അപ്പായിരുന്നേ ത്തിന്റെ മാവിരിപ്പുണ്ട് വൈകിട്ട് എല്ലാർക്കും അപ്പം തന്നെ ചുട്ടു കൊടുക്കും
ആഹ് അല്ലാതെ ചോറ് രാത്രി കഴിക്കത്തില്ല
ചോറ് ഇവിടെ കൈ ട്ട് വർഷങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു ആർക്കും ചോറാണെന്ന് കണ്ട് കഴിഞ്ഞാൽ ആർക്കും വിശപ്പില്ല വേറെന്തിലാണ് നല്ല വിശപ്പാ ഉം
ആരൊക്കെയുണ്ട്
ഇവിടെ ഹസ്ബൻറും ഞാനും മക്കള് മാത്രം
ആഹ് ആഹ് അപ്പൊ പിന്നെ അത് മതി പുള്ളാർക്കക്കോ ചോ അന്നേക്ക ഇഷ്ട അവരെ
അതെ പിള്ളേരെ ഇന്നെ കുടുത്ത വല്ലാം പറ്റിക്കല്ലോ ഉം അതെ എന്നാ പനിയാണോ
പനിയാടാ മക്കക്ക് രണ്ടിനും പനിയായിരുന്നു
ആ അ നമ്മുക്ക് പിടിക്കാ പോ മക്കൾക്കൊക്കെ വന്ന പിന്നെ നമ്മുക്ക് പി പിക്കാതെ പോവോ അല്ലേ
അതാ അന്നേരം എനിക്ക് ഇന്നലെ തുമ്മലായിരുന്നു
ആ
സൗണ്ട് അങ്ങ് പോയി
പിന്നെ ഒരു രക്ഷയും ഇല്ല ചെയ്യാനാണ്
അത് മോക്ക് ഏഴു മണിയാകുമ്പോ പോണം മോള് പത്തിലാ പഠിക്കുന്നെ
അയ്യോ അപ്പൊ പിന്നെ
എനിക്ക് ട്യൂട്ടോറിൽ പോണം അവിടൊന്ന് പിന്നെ സ്കൂളിലോട്ട് പോവും
ആ
മോന് ഒമ്പതരക്ക് പോയാൽ മ
അ എന്നാലും ഇപ്പൊ രാവിലെ ആഹ കൊച്ചിലെല്ലാം ഉണ്ടാക്കി കൊടുത്ത് വിടണോ
ആ ഞാൻ അതിന് തലേന്നെല്ലാം ആ എന്തേലുമൊക്കെ അരിഞ്ഞൊക്കെ അങ്ങ് വെക്കും ആഹ എന്നിട്ട് നാലൊക്കെ നാലേ മുക്കാലൊക്കെ ആവുമ്പഴേ എണീട്ട് അവക്കെല്ലാം റെഡി ആക്കിഎങ്ങ് കൊടുക്കും
അയ്യോ
ചോറ് കൊണ്ടു പോകുന്നവരാ ഹസ്ബൻഡും മോനും മോളും എല്ലാം
അയ്യാ ഇപ്പ എല്ലാം ഉണ്ടാക്കാതെ പറ്റത്തില്ല പനി പിടിച്ചിരുന്നാലും നടക്കത്തില്ല
ങ്കിലും എങ്ങും ഇരിക്കാനൊക്കെ
ആ ഇവിടെ എന്തായാലും എല്ലാർക്കും ഒമ്പതര ആവുമ്പോ പോയാ മതി അതുകൊണ്ട് സമാധാനം ഒണ്ട് ഒരാറു മണിയൊക്കെ ആകുമ്പോ എണീറ്റാ മതി
ആഹ എനിക്ക് നേരത്തെ അങ്ങനെ മതിയായിരുന്നു മോൾ ഒമ്പതി പഠിക്കുമ്പോ അന്നേരം മോക്ക് ഒമ്പതേ കാല് ആകുമ്പോ മോക്ക് പോകണം മോന് ഒമ്പത് ആ ഒമ്പതരായാപ്പ പോയാ മതി
ആഹ
അന്നേര ആഹ അന്നേരം സമയം ഒണ്ടായിരുന്നു അതന്നെല്ല ഹസ്ബൻഡ് ദുബായിലായപ്പോ നമ്മുക്ക് കുഴപ്പമില്ല ഇവര് കാപ്പിയുടെ പങ്കൊക്കെ ആട്ട് അങ്ങ് പോകും ഞാനും പിള്ളാരും ഒറ്റക്കെ ള്ളായിരുന്നു അന്നേരം അപ്പൊ പിന്നെ നമ്മക്ക് ആ അന്നേരം പിന്നെ ഞാനും ഉച്ചക്കൊക്കെ രാവിലെ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചോണ്ട് ഇവിടെ ഇരിക്കും ത്തെ വൈകിട്ട് പിന്നെ ഞങ്ങൾ ചപ്പാത്തിയോ എന്തേങ്കലു ഒക്കെ ഒണ്ടാക്കും അങ്ങനെയൊക്കെ മതിയ ഇപ്പൊ ഹസ്ബൻഡ് ഇവിടെ നാ- ട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മക്ക് അങ്ങനെയൊന്നും ഒക്കത്തില്ല
ഓ ഇവിടെ പിന്നെ ഒരു നിർബന്ധം ഇല്ലാത്തവര ഹസ്ബന്റ് ആ ഒള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി
ഇവിടെ പിന്നെ നമ്മുക്ക് വയ്യാതെ വന്ന എല്ലാരുംനമ്മുടെ കൂടെ വന്ന് ഹെൽപ്പ് എയ്യും ഇങ്ങട്ട്
ആഹ അത് തന്നെ വല്ല്യകാര്യം
ആഹ വന്ന് എല്ലാ വെക്കുകയൊക്കെ ചെയ്തോളും
ആ അതെ ലോറി ചായ ആണെങ്കിലിൽ നമ്മക്ക് ആരെങ്കിലും ഇട്ട് തന്ന മതി ഞാ സമയത്ത് അത്രയും സന്തോഷം അണ്
ആതിപ്പ മോളോട് പറിം ഇന്ന് മോള് വൈകിട്ട് ട്യൂഷന് കേയറിയില്ല അവക്ക് തൊണ്ടവേദന പനി അങ്ങോട്ട് മാറുന്നില്ല അന്നേരം ട്യുഷനി ആഹ് അറ്റ് കൃത്യം ആറ് മണിയാകും മോൾ വരാന്. ഇന്നാണ് അതൊണ്ട് നാലര ആയപ്പോ വീട്ടി വന്ന് ഞാൻ പറഞ്ഞത് ഉച്ചക്ക് ഞാൻ കഴിച്ച പാത്രം എല്ലാം കഴുകി വെച്ച കഴിഞ്ഞപ്പോ മോൻ വന്ന് അവന്റെ ഏർ ചോറുപാത്രം എല്ലാം കഴുകി വെച്ചപ്പോ മോള് വന്നു അതല്ല കഴി യെരു എല്ലവെച്ച ചായ എനത്തിയ പാത്രം എല്ലാം കഴുകി ഇത് ഇപ്പണ്ട അടുക്കളയില ഒരു പാത്രവും ഇല്ല നമ്മൾ ഇനി ഇച്ചിരി നേരം എവിടെലും ഇരുന്നിട്ട് അടുക്കളയിലോട്ട് ചെല്ലുമ്പോ ഫുള്ള് പാത്രവായിരിക്കും
ആഹ് നമ്മള് നമ്മക്കറിയാം നമ്മളി എടുത്ത കഴിഞ്ഞാ നമ്മളന്നെ കഴുക്കണം ന്ന്
ആ ആന്ന് ഞാനിപ്പം ഞാനിപ്പ അടുക്കള നിക്കിമ്പം ത എന്തേലു ഒക്കെ എടുക്കുമ്പോ അഴുക്കാകുന്ന പാത്രം അന്നേരം അന്നരം കഴുകി മാറ്റും ആ ഇത് പിള്ളേർക്ക് അറിയത്തില്ല അവരെന്തേലും വെള്ളം കുടിച്ചിട്ടോ ഒരു ഗ്ലാസ് കൊണ്ടിടും എന്തേലും കഴിക്കാൻ എടുത്ത അത് അവിടെ കൊണ്ടിടും അന്നേര
പനിം കൂടെ പിടിച്ചു കഴിയുമ്പോ അറിയാം നമുക്ക് എവിടെലും ഒന്ന് ഇരുന്നാ മതീന്ന് തോന്നും അപ്പളായിരിക്കും ഇതുപോലെ നൂറ് പണി
ആ മോള് ഇപ്പം പിന്നെ കൊറച്ച് പനിക്കൂർക്കേലയും മ്മടെ മിറ്റത്ത് അതൊക്കെ നിപ്പോണ്ട് തുളസിയല കാട്ട് അതെല്ലാം കൂടി ട്ട് വേണ്ടേ ഞാന് കുരുമുളകും മല്ലിയും ആ കഷായം തിളപ്പിച്ച് വെച്ച് കരിപ്പോട്ടി ഇട്ട് ആ
ഇട്ട് കുടിച്ച നല്ലതാ ഇച്ചി കാര്യം അതെ ഇച്ചിരി എരി ഉണ്ടന്ന് പ വരാലേ
ആ തൊണ്ടക്ക് നമ്മക്കൊരാശ്വാസം ഉം അത് ഞനോ ഒഴിച്ചു വെച്ച ആശ്വാ ചൂട്
ചൂട് ആ ചൂടോടങ് കുടിക്കുന്നേ റ്റവും നല്ലേ ഇങ്ങനെ എരിഞ്ഞിറങ്ങി ഇങ്ങനെ പോകുന്ന പോല തോന്നുവേ
അയ്യോ ആന്ന് തൊണ്ടയ്ക്ക് ഇപ്പ അങ്ങോട്ട് ഞാനില്ല ചൊവിനങ്ങ് തിളപ്പിച്ചാരുന്നു അപ്പൊ ഭയങ്കര ചൂട് ഞാനന്നേരത് ഒഴിച്ച് വെച്ച്
ആ എങ്ങനെ പോലെ ഒരു മൂന്നൂസം പിടിക്കും വന്ന് മാറണോങ്കി
ആന്ന്
അയ്യോ അത് വേറെ ഇച്ചിരി കഷ്ടപ്പാടാ തുമ്മലും ചീ
അയ്യോ എനിക്ക് അയ്ന്ന് പനി വരുന്ന ആരംഭ അതാ തുമ്മല നമ്മക്ക് ത തുമ്മി തുമ്മി തുമ്മ തുമ്മി അമ്മക്ക് തല ഭയങ്കര വേദനയായിരിക്കും അതോട്ട് നമുക്ക് തുമ്മാ വരും ചെലപ്പ വന്നിട്ട് ഈ മൂക്കിലെ എഴച്ചിലു പോലെ വന്നിട്ട് കണ്ണ് നിറഞ്ഞൊഴുക
ആ തുമ്മി ചെല സമയത്ത് തുമ്മ വന്നാലും തുമ്മത്തില്ല അപ്പൊ മൂക്കിൽ എന്തോരു എരിച്ചില് പോലെയാണേ ഉം അതാ സഹിക്കാൻ കയ്യാത്തത് തുമ്മ ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല
അപ്പൊ ഇങ്ങനെ മൂക്കിനാതെ
ആ ഒരു വിക്സ മുട്ടായിയൊക്കെ പൊട്ടിച്ച് വായിക്കാത്ത് ഇട്ടാൽ മതി അലിപ്പിക്കാതെ ങ്ങി ഇട്ടിരുന്നാ മതി കുറേ സമയം ഒരു സമാധാനം കിട്ടും. ആ ഇവിടെ ഞങ്ങളെല്ലാം അങ്ങനെയിരുന്നു കഴിഞ്ഞ ആഴ്ച എല്ലാം
വിക്സിന്റെ മുട്ടായിയോ
വിക്സിന്റെ മുട്ടായി പൊട്ടിച്ചങ്ങ് വായിക്കാ
ആ ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്തിടു എന്താ വച്ചാ എനിക്ക് സ്ഥിരം മൂക്കടപ്പായിര്ന്നെ, ആപ്പം പിന്നെ ഈ കെടെക്കുന്നേന് മുന്നേ ഈ വി സ് മുട്ടായി തിന്നുമ്പ അയിന്റെ ആ ഗ്യാസ് കൊണ്ട് നമ്മടെ മൂക്കിനൊക്കെര് നല്ല ഇതാ
ആ അതെ കിടക്ക്‌ന്നതിന് മുമ്പ് ഒര് ആവിയും പിടി ച്ച ആവിം പിടിച്ചത് നേരെ ആ പനിക്കൂർക്കക്കെ ഉണ്ട്. ഇതെ ക്ക നമുക്ക് അത്യാശ്യല്ല സാനല്ലേ, കുഞ്ഞി പിള്ളേരാ ഇവ്ടെ ഇള്ളേ അതുകൊണ്ട് പനി കൂർക്ക ഇല്ലാതെ പറ്റത്തില്ല.
അത് ആ കുളിപ്പിക്കാനായാലു ആ എലയിട്ട് ഉം
ട്ട മതിയല്ലോ
ആ
ഒരുത്തന് നാാലു വയസ ആായത ഉള്ളേ അതൊണ്ട് അവനെന്നും ജലദോഷ പക്ഷ നാല് വയസ്സായതേ ഉള്ളൂ ആ അപ്പം സ്കൂളിലോട്ട് പോകൻപ്പ തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ വരുമ്പോ വരുമ്പോ പനിയും കൊണ്ടാ വരുന്നേ
അയ്യോ അതാ കുഞ്ഞുങ്ങൾ അങ്ങോട്ടേ ഇവിടന്ന് സ്കൂളിൽന്ന് കൊണ്ട വന്ന പനിയാ
അയ്യോ സ്കൂള് തുറക്കാൻ നോക്കിയിരിക്കും പനി വരൻ ഇത്രയും കാലം കുഴപ്പ ല്ലായിരുന്നു
ഇല്ല വീട്ട് ഞാൻ പറഞ്ഞു ഈ രണ്ടു മാസം വീട്ടിൽ നിന്ന് ഏ വെയിലത്ത് കളിയായിരുന്നു മഴയത്ത് കളി എന്നിട്ട് പോലും ഒരു അസുഖം ഇല്ലായിരുന്നു ഇപ്പൊ സ്കൂളിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പ വയ്യ
അതെന്നെ എല്ലാ ഒരെണ്ണത്തിന് കുറയുമ്പോ ആയിരിക്കും അടുത്തത് കൊണ്ടുവരുന്നേ എന്നെ ചെയ്യാനാണ് നമ്മളിതെല്ലാം സഹിക്കാം നമ്മുടെ മേത്തെല്ലാം വെച്ച് തേക്കും കുഞ്ഞി പിള്ളേരാകുമ്പഴേ ഒരു രക്ഷയില്ല അയ്യി
ആക്കി സ്കൂളില് ആ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടൊക്കെ ഈ എച്ച് വൺ വണ്ണും പകരുന്നെന്നും പറഞ്ഞൊക്കെ ഇവരുടെ ഗ്രൂപ്പിലിട്ടായിരുന്നു
ആഹ് ആഹ് ഒരു കണക്കിന് മാക്സ് വെച്ചാ നമ്മുക്കൊരില്ല അത്രയും ഇതുണ്ടല്ലോ
ആണ്
ആ ഓരോരുത്തർ എന്നൊക്കെയാ കൊണ്ടുവരുന്നേന്ന് പറയാൻ പറ്റത്തില്ല
എല്ല നമ്മളില് കൊറോണ സമയത്ത് ഒത്തിരി മാസ്ക് വെച്ച
ആഹ് അത് തന്നെ അതു കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോ തോന്ന ത്തില്ല
ഇല്ല ആ സമയത്തൊക്കെ നമ്മുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കൊഴപ്പമില്ല ആ ഇപ്പ
മൂക്ക് ചെറിയുന്നൂലൊക്കെ ആയിരുന്നു ആ പിന്നെ പിന്നെ ആയപ്പം അതില്ലാതെ പറ്റ ഇപ്പോ എല്ലാവർക്കും ന്ന് മാറി വന്നേ
അതാ
ഓ എന്നെ അസുഖം വന്നാലും പാടാണ് പക്ഷേ ഈ ജലദോഷം ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല പനി വന്നാൽ ഇത്രയും കുഴപ്പ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ
ആന്ന് പനി മൂത്തതാന്നോ നാല്‌വയസ്സ്
അല്ല ഇളയതിന് നാല് വയസ്സ് മൂത്തതിന് പത്ത് വയസുണ്ട് ആ
രണ്ടു പേരും
ആ രണ്ടു പേരും ഇപ്പോ ഒര് സ്കൂളിലാ അതുകൊണ്ട് രാവിലെ അമാര് കേട്ട കഴിഞ്ഞാ ചേട്ടായും പോയാേ ഞാനും പോയി കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും വരുള്ളൂ ഉം
ജോലി ഒണ്ട
ആ ഒണ്ട് ഒണ്ട്
ആ
ആ പക്ഷെ മൂന്ന് മണിയാവൂത്തേന് വരും എനിക്ക് ഒമ്പര ആകുമ്പ ഇവിടു ഇവന്മാര് പോകുന്ന കൂട്ടത്തിൽ എനിക്കും എറങ്ങാം
ആഹ് പിള്ളേര് വരുന്നേന് മുന്നേ വരുവോ ആ പുള്ളാര് വരുന്നേന് മുന്നേ വന്നാ
ആഹ് ഇല്ലേ ആഹ് അവമ്മാര് വരുമ്പോത്തേക്കന് കുളിക ക്കാൻ വെള്ളൊക്കെ വച്ച് എന്തേലും കഴിക്കാനും ഉണ്ടാക്കി വെച്ചേക്കു വാണെങ്കി
ആ എനിക്കിവിടുന്ന് എങ്ങോട്ടും ഇറ ങ്ങാനൊക്കത്തില്ല മ്മളി ഒറ്റക്ക്‌ ഒള്ളോണ്ടേ
ആ അത് തന്നെ
പ്പം വീട്ടിലാളില്ലെങ്കി ഹസ്ബൻറിന് ഇഷ്ടമല്ല ഉം എന്നോട് പറയും പുള്ളാര് വീട്ടിൽ വരുമ്പോ ആളില്ലെങ്കി അറിയാനൊക്കത്തില്ലല്ലോ ഈ വന്ന ആലാ
യ്യോ എന്നെ ഒന്നിനും വിടത്തില്ലായിരുന്നു ഇതുപോലെന്നായിരുന്നു ഇവിടെ പിള്ളേരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ജോലിക്ക് സ് സത്യാ വാ കേട്ടോ ഇത്രേം കാലം പറയുമ്പോ നമ്മള് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഞാനിപ്പോ പോവാൻ തൊടങ്ങിട്ട് ഒരു രണ്ട് മാസം ആവുന്നതേ ഉള്ളൂ അപ്പൊരു പറയും പിള്ളേർക്ക് ശ്രദ്ധ കിട്ടത്തില്ല എന്നൊക്കെ പറയുവായിരുന്നു പക്ഷെ അത് കൊറെക്കൊ സത്യമാണ് നമുക്ക് അവരോടൊത്തിരിക്കാനുള്ള സമയം നേരത്തെത്തത്രയും ഒന്നും കിട്ടത്തില്ല ഇപ്പൊ ആഹ് പോവുന്ന പോയ് ഒന്ന് പോയി കഴിയുമ്പഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ
ആന്ന്
കുഞ്ഞു പിള്ളാരും കൂടല്ല നമ്മള് നല്ലപോലെ ഇപ്പഴേ ശ്രദ്ധിച്ചാലെ കൊറച്ച് കഴിയുമ്പോ തേക്കന് അവര് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനായിട്ടൊക്കെ തൊടങ്ങത്ത്ള്ളൂ
ആന്നേ ഇച്ചിരിം കൂടൊക്കെ ആവ് അറിവാകണം
അത് തന്നെ ഒരാള് ഇച്ചിരി ആയെങ്കിലും മറ്റേത് കുഞ്ഞല്ലേ
ആഹ് എന്നാ ശരിയെട ഞാൻ വിളിക്കാം
എന്നാ ശരിയേ
അഹ്